ആഹ് എന്തൊക്കെയണ്ട് വിശേഷം
ഓ വിശേഷം ഒന്നുല്ല അങ്ങനെ ഇരിക്കുന്നു
ആഹ്
ഉം അവിടെന്നെയ ഒക്കെയുണ്ടോ
ആഹ് അവിടെ നല്ല വിശേഷമാണ്
ആഹ് അത് ശെരി ഞാനേ പിള്ളേരുടെ ഫീസ് ഇങ്ങനെ സ്കൂളിലേക്ക്യച്ച കൊടുക്കാനായിട്ട് അതിന്റെ ക്യു ആർ കോഡ് നോക്കുവായിരുന്നേ അത് ഒരെണ്ണം അര അയച്ചിട്ടും അങ് ചെല്ലുന്നില്ല
ഏഹ് എന്തെ പ്രശ്നം കാണും
അതിനെന്തായാലും ഇത് കാണുമായിരിക്കും
ആഹ് അവിടെ മയക്കണ്ടോ
മഴ ഇപ്പ ഇല്ല മഴ പിന്നെ മാറി ഇപ്പം ഇച്ചിരി വെ വെയിൽ തെളിയുന്നുണ്ട്
ആ ഇവിടെല്ല വെയില ഇന്ന് മഴ പെയ്തിട്ടില്ല ആഹ് ഇന്നലെ മഴ ണ്ടായിന്യോ
ഇന്നലെ കുറച്ച് മഴയുണ്ടായിരുന്നു ഇന്ന് ഇപ്പ ഇന്ന് രാവിലും ചെറുതായിട്ട് ചാറി പക്ഷെ ഇപ്പം പിന്നെ നല്ല വെയില
ആ വെയിലായത് കൊണ്ട് നമ്മുക്ക് ഒണക്കി തിരുമ്പിക്കാനുള്ളത് വെരും ഉണങ്ങി കിട്ടും മഴ ശിശിര മഴ പിന്നെ ഉണങ്ങി കിട്ടൂലല്ലോ.
ഉണങ്ങി കിട്ടത്തില്ല ആ പ ഞാനീ ചാർ അവിടോട്ട് കൊണ്ടയിടും എന്നിട്ട് ഉണങ്ങിയിട്ടേ ഇങ്ങോട്ട് എടുത്തോണ്ട് വരുള്ളു. ആ പക്ഷെ വെയിൽ തെളിഞ്ഞാലെ ഉണങ്ങത്തുള്ള അവിടെ നല്ല വെയിലാണേലും നല്ലായിട്ട് മടക്കി വെക്കാ പറ്റത്തുള്ളൂ.
ആ അതന്നെ
വാടി വാടി കിടക്കുവ ഞാൻ കംഫർട്ട് ഇല്ലില്ല ഇനിയിപ്പ ഇച്ചരി മേടിക്ക ഈ മഴക്കാലമല്ലേ ഇച്ചിരി മേടിച്ച് ഇടണം
ആ അല്ലാ മണണ്ടാവും നിങ്ങള് ആൾക്കാർ
ആ ഞങ്ങള് ഞാൻ കല്ലെല അലക്കുന്നേ ആ അവിടെ മിഷീനായിരിക്കും അല്ലേ
അല്ല ഞാൻ ഇവിടെ കല്ലിലാണ് ഇവിടെ മെഷീൻ ഇല്ല
ആഹ്
പിന്നെ കല്ലില് അലക്കുന്നതാണ് നല്ലത്
ഒത്തിരി അലക്കാനൊന്നും ഇല്ലല്ലോ യോത്തിരി അലക്കാനൊന്നും ഇല്ലല്ലോ അന്നന്ന് അലക്കുവല്ലേ അന്നേരം പിന്നെ മെഷീന്റെ ആവശ്യമില്ലേലും കുഴപ്പമൊന്നും ഇല്ല
ആ മക്കള് ഉള്ളോടത്തൊക്കെ ഉപകാരമാണ് തോനെ മക്കളുള്ളോടത്തൊക്കെ പിന്നെ ഈ സർഫില് കുറച്ച് നേരം ഇട്ട് വെച്ചാ പിന്നെ അത്ര പ്രയാസം ഇല്ല. ഉം ആഹ് നമക്ക് കുറച്ചു നേരം അവിടെ വെച്ചാല് നമ്മള് പണി യിട്ട് പിന്നെ വന്നിട്ട് അലക്കിയാല് കുഴപ്പല്ല. ഞാൻ അങ്ങനെ കഴ്വറ് എന്ന വേഗം കഴിയും സാബൂനൊക്കെ ആവുമ്പോ ആ തേച്ച് ഇതാക്കുമ്പോത്തി കുറേ സമയം എടുക്കുമല്ലോ
പിന്നല്ലേ ഈ സോപ്പിട്ട് അലക്ക് ഭയങ്കരം പാടാ നമ്മള ഇങ്ങനെ തേച്ച് തേച്ച് പിടിപ്പി ചലക്കി മുക്കി എടുത്തൊക്കെ പാടാം ഉം ഉം എന്താര ആ ആ തോടുണ്ടോ അതോ
ആഹ് തോടുണ്ട് തോട് ഇന്റാടണ്ട് ഇവിടെല്ല ഇവിടെ കുളള്ളെ ആ ആ നമ്മൾ അൽക്കലൊക്കെ ആ ആഹ് ഞമ്മള് അലക്കലൊക്കെ ഇവിടുന്ന് തന്നെയാണ് കുളത്തിൽ പോവാണെങ്കിൽ അത് കൊണ്ടുപോകും.
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പം കയ്യല്ലോ.
ആ അതെ അതെ എളുപ്പന്ന് തോടണ്ട നല്ലൊരു ാൻ എനിക്ക് ഒത്തിരി ഇഷ്ട എന്ത് തുണി വേണെങ്കിലും അലക്കാം ആ. നമ്മുടെ അടുത്തുണ്ട് പക്ഷെ ഇച്ചിരി ദൂരം നടക്കണം അതുകൊണ്ട് എന്നു ഒന്നും പോവൂല്ല വല്ലപ്പോഴും പിള്ളാരൊക്കെ പറയുമ്പോ പോവും. അ ആ പക്ഷെ നമ്മള് തിരിച്ച തുണിയല്ല ഇങ്ങോട്ട് ചുമന്നുകോണ്ട് വരണ്ടേ. കന ആ ആ വണ്ടി വണ്ടി ഉള്ളപ്പോ ഞങ്ങൾ ചില ണ്ടക്ക് പോകും.
ആ. അപ്പം ബുദ്ധിമുട്ടില്ല നമ്മുക്ക് ഞങ്ങള് ഇവിടന്ന് അങ്ങനെ വണ്ടി വണ്ടിയിലാണ് പോവല് കൊറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ പക്ഷെ കയറ്റതായ
ആ ആ അത് അത് തിരിച്ച് തുണി നനഞ്ഞത് കൊണ്ടുവരാനാ പാട്. ആ.
അ നല്ല രസമാണ് കുളത്തിലൊക്കെ പോയി കുളിച്ച മക്കളെ കൊണ്ട് പോയാലേ. കുളത്തിലും തോട്ടിലും അല്ലാതാ നീന്തലൊക്കെ അറിയോ
നീന്തൽ അറിയത്തില്ല നീന്തൽ പിള്ളോര പിള്ളോരെ ഇനി നമ്മുടെ ഇവിടെ ഒരു ചെറിയ ചെക്ക് ഡാമുണ്ട് ചെറുത് വലിയ തോടല്ല ഒരുമാതിരി തോടിനേക്കാ ച്ചട മുഴുത്തത അപ്പം അവിടെ ഇപ്പം അഴിച്ചു വിട്ടിരിക്കുവ അത് വെള്ളം മഴയതൊണ്ടേ അതുള്ളപ്പോ ഇനി പിള്ളോരെ കൊണ്ടേ ആ ഉ ഒരാൾ മുങ്ങി ഉള്ളത്രേയും വെള്ളം കാണോ അത്രേ ഉള്ളൂ
ആഹ വേനൽക്ക് വെള്ളം ഉണ്ടാവിലല്ലേ
അവരിങ്ങനെ ഈ ഡാം ഷട്ടർ ഇട്ടിട്ടിരിക്കുന്ന കൊണ്ട് വെള്ളമുണ്ട് പക്ഷെ അന്നരത്തേക്ക് ഒരു ഒരുപാട് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം എല്ലാം കൂടെ കറുത്ത് ഇരുണ്ട് അഴുക്കാ
ആഹ് ആഹ്
ഉം അന്നേം അതിപ്പം തുറന്നു വിട്ടു തുറന്നു വിട്ടപ്പോ ഇപ്പ നമ്മുടെ മുട്ടുങ്ങ വരെയുള്ള വെള്ളം ഉള്ളൂ ചില കുഴിയൊക്കെ ഉള്ളടത്ത് അല്ലായിടത്തടുത്തെല്ലാം എല്ലാം പരന്ന ഒഴുകുക ഉം
ഞങ്ങളവിടെ വേനലക്ക് വെള്ളം കുറവാ
കുറവാ ആഹ് ഞങ്ങക്ക് വേനൊക്കെ പോവാറില്ല ആ് ആഹ് ആഹ് ഞങ്ങൾക്ക് വേനൽക്കാലത്ത് വീട്ടിൽ കിണറ്റിൽ വെള്ളമില്ല കിണറ്റിൽ വെള്ളം കുറയും ഒരു മാർച്ച് മാസം ഫെബ്രുവരി ആകുമ്പത്തേക്ക് അന്നേരം നമ്മൾ ഇവിടെ ഒരു ഓലി ഉണ്ട് ഓലിയിൽ പോയി കുളിക്കാനായിട്ട് പോകും തോട്ടിൽ പോവലല്ല എന്നാലും തോട്ടിലെ വെള്ളവും ഇങ്ങനെ കെട്ടി കിടക്കുന്ന കൊണ്ട് അഴുക്കായി പോകും പിന്നെ ചൊറിച്ചിലും ഈ അഴുക്കല്ലേ അതുകൊണ്ട് പോവുവേല
കെട്ടി നിക്കുന്ന വെള്ളത്തിൽ പോവാൻ പറ്റില്ലേ വയ്ക്കുവാണോ പല രോഗമുള്ളല്ലേ ഉം ഇപ്രാവശ്യം വേനൽ ഇ ങ്ങള് കൊളത്ത് പോയില്ലേക്ക ആദ്യത്തിലൊക്കെ പോയി നോയിക്ക് കഴിഞ്ഞയിന് ശേഷമേ പോയിട്ടില്ല അപ്പൊ അസു പല അസുഖം പറഞ്ഞ അമീബയൊക്കെ ഉണ്ടെന്നറിഞ്ഞപ്പോ അപ്പോളെ പിന്നെ പോയില്ല ആ ഇപ്പൊ പേടിയാണ്
ആഹ് ഹഹ അത് ശരിയാ ആഹ് ഉം
അവിടെ എന്താ ഭക്ഷണമൊക്കെ റെഡി ആയോ
ഭക്ഷണമൊക്കെ റെഡിയായി ഉച്ചക്കത്തേക്കുള്ള രാവിലെ പിള്ളേരൊക്കെ പോകുന്നത് കൊണ്ട് പൊതിയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നേരത്തെ എട്ടു മണിയായപ്പോ അപ്പോള അതൊക്ക റെഡിയായി എന്നിട്ട് ഇങ്ങനെ ഓരോ ഉ എന്നിട്ട് ഇനി നാല് മണിയാകും അവര് വരുമ്പോ വന്നിടത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ട് വരാൻ പോണം വഴിയിലോട്ട്
ആഹ അവരെങ്ങനെ പോ പോ ആ അവരെങ്ങനെ പോവാറ്
അവര് സ്കൂൾ ബസ്സിന് പോകും ഇവിടന്ന് നമ്മള് വഴി കൊണ്ട സ്കൂൾ ബസ്സെ കയറ്റി വിടും തിരിച്ച് വരുമ്പോൾ ഇറക്കി കൊണ്ടുവരണം ഉം നല്ല ദൂരംന്ന് പറഞ്ഞാൽ ഒരു ആ അഞ്ചു മിനിറ്റ് നടക്ക നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പക്ഷേ ഈ ബാഗിന് ഭാരമായത് കൊണ്ട് പിള്ളേർക്ക് ഇത് എടുത്തോണ്ട് വരാൻ ഭയങ്കര പാടല്ലേ അന്നേരം നമ്മൾ അങ്ങോട്ടും കൊണ്ട് കൊടുക്കും തിരിച്ച് ഇങ്ങോട്ടും കൊണ്ടുവരും
അതെ
പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ പിള്ളേർ രണ്ടുപേരുണ്ട് അവരുടെ അച്ഛനും ഓട്ടോ ഓടിക്കുവാണേ അപ്പ അത് ചിലപ്പോ രാവിലെ പുള്ളി റബർ വെട്ടാൻ പോകുന്നുണ്ട് റബർ വെട്ട് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഓട്ടോക്ക് പോണ്ട ഇവിടെ എല്ലാരെയും കൂടെ ആ പിള്ളേരെയും ഇവിടത്തെ രണ്ട് പിള്ളേരെയും കൂടെ
ആ ഓല തല് പോ ആ ഓല് ഏതാലും പോവല്ലേ
ആ അതെ അത് വൈക വൈകുന്നേരവും പുള്ളി ചിലപ്പം പിള്ളേർക്ക് ട്യൂഷന് പോകുന്നത് കൊണ്ട് വൈകുന്നേരം ആ സമയം ആവുമ്പോ പിള്ളേരുമായിട്ട് സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് വഴിയിന്ന് ഓട്ടോക്ക് കയറി ഇങ്ങോട്ട് പോരാം അപ്പോ ഭാരമെടുക്കണ്ട
ആ.....
അങ്ങനെയാ കുഴപ്പമില്ല
ഉ ഇവിടെ മക്കള് ബസിനല്ല നടന്നാ പോകറ്
നടന്ന് ആ ദൂരമില്ല ആ ബാഗ് തന്നെ എടുത്തൊണ്ട് പോവാ വലിയ പിള്ളേരാണോ
അല്ല വലിയ പിള്ളേരോന്നുമല്ല നാലും മൂന്നുമൊക്കെ ആയിട്ടുള്ളു ഇളയ
ആഹ ആ
അവര് ഇവിടെ മദ്രസിൽ പോകവും മദ്രസിൽ പോയിട്ട് അവിടന്നാണ്ട് സ്കൂള് പോകല്ലേ അങ്ങോട്ട് വ വരാറില്ല രാവിലെയ ആണ് പോകവും ഭക്ഷണം കൊണ്ടുപോകവും പിന്നെ ഉച്ചത്തേക്കുള്ള ഭക്ഷണ സ്കൂളിൽ നിന്നെ കിട്ടുമല്ലോ
ആ ആ ആ കിട്ടും ഉ ആ സ്കൂളിപ്പോ ഒരുമാതിരി നല്ല ഭക്ഷണ ണല്ലോ അവിടെ ഈ വെളുത്തേരില്ലേ വെച്ച് കൊടുക്കുന്ന പിള്ളേർക്ക് സ്കൂളിൽ
എന്താപ്പ ക കൊടുക്കാറ അറിയില്ല പക്ഷേ ബിരിയാണിയ ആയിട്ട് നതായിട്ടുണ്ട് ഇപ്പ ഭക്ഷണം പണ്ടത്തെ ആതിരി അല്ലല്ലോ
അല്ലല്ല ബിരിയാണിയുണ്ട് ഒരു ദിവസം പാലുണ്ട് മുട്ടയുണ്ട് പിന്നെ എന്ന സോയാബീനോ കടല ക്കറിയോ സാമ്പാറോ
ആ ആ പണ്ട് ചെറുപ്പയർ കടല അതല്ലാതെ വേറൊന്നും ഉണ്ടാവറില്ലല്ലോ
ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ആ അതെ അതെ പക്ഷെ ഇപ്പം ഞാനും കൊച്ച് രണ്ടാമത്തെ ആള് ഇവിടെന്ന് പിന്ന സ്കൂളിന്ന് ആ കഴിക്കുന്നത് ഉച്ചക്ക് ചൂടോടെ കഴാമല്ലോ അതുകൊണ്ട് ഞാൻ കൊടുത്ത് വിടാറില്ല അവള് സ്കൂളിന്ന കഴിക്കുന്നെ
ആ ആ അവിടുന്ന് അങ്ങനെ കുട്ടികള് ഇപ്പ കൂട്ടാൻ കൊണ്ടുപോകും എന്തെങ്കും വേണ വരാട്ട് ഉരുള്ള കിയങ്ങോ സോയാബീൻ എന്തെങ്കിലും ഒക്കെ കൊണ്ടു പോകും
വഹ
ഇവിടെ പിന്നെ വലിയ മോന് തരാ പത്താം ക്ലാസ്സിലയത കൊണ്ട് അവന തന്നെ ചോറുംന്തൊക്കെ ഉണ്ട് അവിലെ ചോറൊക്കാവും പിന്നെ കറി കൂട്ടൂല പിന്നെ എന്ത് പോയോ ആ ഉപ്പേരിയോ എന്തെങ്കിലും അങ്ങനത്തൊക്കെ മതിയോന്നെ
ആ... !
ഒരു മടിയ അല്ലെ ഇങ്ങെ ആ പിന്നെ കറി ചീന്തന്നൊക്കെ പറഞ്ഞട്ടെ ബേകിലാവന്നന്ന
ആ ഇവിടെ പിള്ളേർക്ക് സാമ്പാർ പിന്നെ മറ്റേ സോയാബീൻ പയറ് കടല അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുപോകും
ആഹ ഉരുളക്കെങ് വെച്ചല്ല
ഉരുള ഉരുളക്കാരങ് പക്ഷെ എല്ലാ പിള്ളേർക്കും ഇഷ്ടമാണ് പക്ഷെ ഇവിടുത്തെ പിള്ളേർക്ക് ഇഷ്ടില്ല ഇവിടുത്തെ കുഞ്ഞത് കഴിക്കുമെന്ന് തോന്നും മറ്റവർക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ല അതുകൊണ്ട് രണ്ടുപേരുടെ കഴിക്കുന്ന വേണ്ട ഉണ്ടാക്കും അതുകണ്ട് ഞൻങ്ങെ ഉണ്ടാക്കാറില്ല ഉരുളക്കഴ നല്ല വാർത്തെ എടുത്താ എല്ലർക്കും ഇഷ്ടം
ആ എല്ലാർക്കും ഇഷ്ടമാണ് ഇവിടെുന്ന കുട്ടികൾക്കെ അതാ ഇഷ്ട്ടം വേഗം എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ അ അതാ വണ്ടേ പറയു
ആ ഞങ്ങളും പണ്ട് ഉരുളക്കിഴങ്ങും ന്നെ ചമ്മന്തി പാവക്കല ഒരു ചെറിയ കറ പാവക്ക കൈപ്പൊള്ള ആ പാവ പിക്കാത്തോരൻ ചമ്മന്തി ഉരുളക്കഴങ് ഇതൊക്കെയായിരുന്നു സ്കളിൽ കൊണ്ടുപോയി കൊണ്ടിരുന്നേ മോരുന്നും കൊണ്ടപ പോകല്ല മോര് കൊണ്ടുപകുമ്പോഴത്തേക്കും പാത്രത്തിൽ നിന്ന് ഒലിച്ചച്ച് വരത്തില്ലേ
ആ
അതുകൊണ്ട് അതൊക്കെയ ആരുന്നു സ്കൂളിൽ കൊണ്ട വന്ന്
പിന്നെ കയ്പപ്പൊക്കെ കൂട്ടോ
ഞാൻ പിള്ളോരങ്ങും കൂട്ടത്തൊന്നും വില്ല ഭാക്കാവന്ന ഇപ്പോഴത്തെ പിള്ളേർ ഉ അവർക്ക് ഇത്രയും അവർക്ക് എന്നാ നമ്മൾ വേറെ ഉണ്ടാക്കിയാലും അവർക്ക് സോയാബീന് കടല പയറ് സാമ്പാർ ഇങ്ങനെങ്കും ഉണ്ടാക്കി അവർക്ക് വറെ കൊടുക്കണം സ്പെഷ്യലായിട്ട്ങ്ങാലെ കഴിക്കണം പിന്നെ ഇന്നലെ രണ്ടു ദിവസമായിട്ട് ഇപ്പം കൈതച്ചക്ക ഇട്ട് മോര കറി വെച്ചു ഈ മാങ്ങാ പുളിശ്ശേരി വെക്കുന്ന പോലെ അത് ഇഷ്ടമാെന്നും പറഞ്ഞ് രണ്ടു ദിവസം കൊണ്ടുപോയി
ഉം
മ മോര് കാച്ചി കൈതച്ചക്കെ ആയിട്ട് അത് പിള്ളേർക്ക ഇഷ്ടമാണ്
ഉ ഇന്നെന്താ ഫുഡൊക്കെ ഇണ്ടാക്കി
ഇന്ന ഇപ്പം ആ മോരുകറ അവിയല് വെച്ചു അവിയല്
ആഹ അവിയലുക എങ്ങനെ വെക്കാറ്
അവൽ നമ്മൾ ഈ ക്യാരറ്റും മുരിങ്ങക്ക ക്യാരറ്റ് പയറ് ബീൻസോ പയറോ അല്ലെങ്കിൽ പിന്നെ പിന്നാ ചേന ഇങ്ങനെയുള്ള കൂർക്ക അങ്ങനെയുള്ള സാധനങ്ങളല്ലെ ആ ഉം ക്യാരറ്റ് വെള്ളരിക്ക ഇതെല്ലാം കൂടെ ഇതെ ആ അത് അതുപോലെ ഇതെല്ലാം കൂടെ നമ്മള് ഞാൻ വെക്കുന്ന ഇപ്പ അതെല്ലാം കൂടെ കുക്കറിലോട്ട് അങ്ങോട്ട് കഷ്ണംമെല്ലാം ഇട്ടിട്ട് ഇച്ചരി ഉപ്പും മഞ്ഞളും മുളകക് പൊടിയും എല്ലാം എണ്ണയും കൂടെ ഇങ്ങനെ ഒഴിച്ച് ശകലം ഒന്ന് വഴത്തിയിട്ട് പുളിയും പിഴിഞ്ഞൊഴിച്ച് അടച്ച് വെച്ച് രണ്ട് മൂന്ന് ഷൂ വന്ന് കഴിയുമ്പോം വാി വെച്ചിട്ട് തേങ്ങായയും ജീരകവും ഉള്ളിയും കൂടെ അരച്ചു ചേർക്കും
നല്ല ജീരാണ് ചെറിയ ചീരോ
ജീരകവും ഉള്ളിയും കൂടി അരച്ച് ചേർത്തിട്ട് അത് വെന്തു വേവകുമല്ലോ വേവായി കഴിയുമ്പോഴത്തേക്കും അത്
ഹലോ
ആ അവിയൽ വെക്കാറില്ലേ എവിടെ
ഇല്ല വക്കാറില്ല അതാ ചോദിച്ചതേ എന്നിട്ട്ത് അതിലേക്കാണ് പാരില്ലാണോ
എന്തോ
അതിലേക്ക് പാരലാാണ് കഴച്ചാ തേങ്ങയുംന്തൊക്കെ അരച്ചട്ടെ
ആ തേങ്ങായും കൂടി അരച്ച ചേർത്ത് ന്നെ വാങ്ങി വെച്ച് കഴിയുമ്പോൾ വിളിച്ചാൽ മതി വിളിച്ചെണ്ണ
ആഹ അതിന്റെ ആ അതിന്ടി നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ റേഞ്ച് പോയി തോന്നുന്നു
ആ അറേഞ്ച് പോയി ആ അത്മ്മളിങ്ങനെ ഇതൊം കൂടെ വെന്ത് കഴിയുമ്പം മുളകും മഞ്ഞപ്പൊടിയും എല്ലാംട്ട് ഉപ്പ ഇട്ട് ഒരുതിരി വെന്ത് കഴിയുമ്പ വെന്ത് കഴിയുമ്പ കുക്കറി ര മൂന്ന് ഷൂ വരുമ്പോ നിർത്തി വെക്കല്ലോി വെ കഴിഞ്ഞ് ഇത്റക്കറായി കഴിയ്പഴത്തേ തേങ്ങ അരപ്പ ചേർക്കും തേങ്ങും ചീരവ ഉള്ളിയും കൂടെ എന്നിട്ട് അരപ്പ് ചേർത്തത ഒ തിളച്ച് ഇതായി കഴിയുമ്പഴേ ഇച്ചി വെളിച്ചെണയോറത്ത് വാി വൊ മതി
ആഹ റെഡി ആായി വറവിട വ വറവിടണ്ട ആവശ്യ ഇില്ല വെളിച്ചെണ്ണ വരങ്ങാൽ മതില്ലേ
ആ വെളിച്ച വെളിച്ചെണ് വെളിച്ചെണ്ണ വേണം വെളെണ്ണ നല്ലത് വേറെ എണ്ണ ഒഴാൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം ആ തേങ്ങ അരച്ച് നമ്മൾ ഈ കുക്കർ ചെയ്ത് വേകുമല്ലോ കഷണംമാ ആദ്യം എന്ത് കഴിഞ്ഞ് കുക്കർ തുറന്ന് കഴിയുമ്പൾ തേങ്ങായും ജീരവും ഉള്ളിയും കൂടെ അരച്ചത് ചേർക്കും ചേർത്തിട്ട് തീ കത്തിച്ച് തേങ്ങ ആഹ അങ്ങനെ
ആഹ തേങ്ങ അരക്കുമ്പോ അങ്ങന ഒരു തുള്ളല് വേണല്ലോ തോന തളക്കാനും പാടില്ല ആ
ആഹ
പിന്നെ എന്തൊക്കെയ വേറെ ാ ആയിക്കോട്ടെ നല് ാ വിളിക്കാട്ടോ